കേക്ക്ന്ന്ണ്ടോ? ആഹ്, പിന്നെ ക കല്ല്യാണം കഴിഞ്ഞതല്ലേ?
ആഹ്, മേരേജ് ചെയ്ത്ണ്.
ആഹ്, അഹ്, അതെ അമ്മായിമ്മ മരുമകള് അവര്ടെ തല്ലും കാര്യങ്ങളും ഇല്ല്യേ, അതില് ആര്ടെ ഭാഗത്താണ് ശരിന്ന് വിചാരിക്ക്ണത്.
നമ്മളിപ്പൊ ഒരു മരുമകളായി
അതെ, അതോണ്ടാ ഞാന് കല്ല്യാണം കഴിഞ്ഞില്ലേ ചോയ്ച്ചത്. അപ്പം അറിയണ് ണ്ടാവല്ലോ. ഏഹ്
നമ്മള് നമ്മളെ ഭാഗത്ത്ന്നാണല്ലോ കാണ്ക ശെരി, അവര്പ്പം
അല്ല പൊതുവേള്ള കാര്യങ്ങൾ വെച്ച് പർഞ്ഞാ മതി.
മ്, പൊതുവേ ഇച്ച് മിക്കതും അമ്മായമ്മമാരെന്ന്യാ പ്രശ്നക്കാരെന്ന് തോന്നുന്ന്. അവര് ഉം കാരണം അമ്മായമ്മമാര്ന്ന് പറയുമ്പോ അവര് കൊർച്ചും കൂടെ ഏജ് ഏജ് ടായവരായിരിക്കും ചെലവര് നമ്മള് ഇപ്പൾ ത്തെ ഒരു ഏജ് ആ ജനറേഷൻ ഗേപ്പ് നോക്കുമ്പോ നമ്മ ചെയ്യ്ണത് കാ ര്യങ്ങളൊന്നും അവർക്ക് പിടിക്കില്ല. അവര് അവര് ചെയ്യണത് നമുക്കും അങ്ങട്ട് ഇഷ്ടപ്പെടില്ല്യ.
അതെ. രണ്ട് ജനറേഷൻ ആവ കാരണം അവര വര്ടെ ഒരു അ സംതൃപ്തി മാത്രാണ് വിചാരിക്ക്ണുള്ളൂ നമ്മള് പറയുമ്പൊ നമ്മടെ ഒരു സംതൃപ്തി മാത്രമാണ് വിചാരി ക്ക്ണുള്ളു ലെ, ആഹ് അവരവര്ടെ ജീവിത സഹചര്യങ്ങളൊക്കെ ആഹ് അവരെ ജീവ് വിത സാഹചര്യങ്ങളൊക്കെ ചെൽപ്പോ അങ്ങനൊരു ആ ഒരു റൂട്ടിനായിട്ടങ്ങനെ കൊണ്ട് നടക്കുന്ന ആളുകളായിരിക്കും അപ്പ അതിലൊരാൾ വന്ന് കൈ കടത്തുമ്പോ അവര്ക്കത് ചെലപ്പോ പറ്റില്ല്യ. അതേപോലെന്നെ നമ്മള് നമ്മള് നമ്മുടേതായ രീതിയിൽ ജീവി ക്ക്ണ ആളാണ്. അപ്പ നമ്മുടെട്ത്ത് വന്നിട്ട് അഭിപ്രായങ്ങള് പറയുമ്പോ നമു ക്കത് പറ്റ്ണില്ല്യ. ലെ ശെരിക്ക് അവരെ ആ ഒരു ജീവിത സാഹചര്യത്തില് ജീവിച്ചയാണെന്ന് നമ്മളും മനസ്സി ലാക്കുക അവര് ആഹ് നമ്മൾടൊരു ആഹ് ജീവിത സാഹചര്യം വേറെയാണ് അതവര് മനസ്സിലാക്കാണെങ്കി അവിടെ ശെരിക്കും തല്ലുണ്ടാവില്ല്യാ എന്നാണ് തോന്നണ്ല്ലേ ഉം പക്ഷെ രണ്ടു പേരും ആഹ് അവരവര് പറയണതന്നെയാണ് ശെരീന്ന് പറയുമ്പോഴാണ് അവിടെ ആ ഒരു തല്ലുണ്ടാവണ് തോന്നണു
ആഹ് അവര് ഇപ്പളും ആ പഴയ ലോകത്ത് തന്നെയാ ജീവി
ആഹ് അതെ
ആഹ് അവർക്ക് ആഹ് അതവര് കാണിച്ചിരുന്നെങ്കിയേ പഴോ പലോടത്തും വഴക്കൊക്കെ ഒഴിവാക്കാൻ പറ്റും
ആഹ് ശെരിയാണ് പിന്നെ ഒരു കാര്യം ചിന്തിക്കണം ഏഹ് ഇപ്പൊ എത്രയാണെങ്കിലും അവരും അതുപോലൊരു ഭാര്യായിട്ട് വീട്ടിലേക്ക് വന്ന് കേറിയതാണ് അവർ ടേ അമ്മമാരും അതുപോലന്നെ ആയിരിക്കും അവരോട് പെരുമാറിയിട്ടുണ്ടാവുക അപ്പൊ അവരെന്താ ചെയ്യണ്ട ത് ആ ഒരു സാഹചര്യം അങ്ങനെയായിരുന്നൂന്ന് മനസ്സിലാക്കാണ്ടന്നല്ലേ അവരും ചെയ്തിട്ട്ണ്ടാർന്നത് അപ്പൊ അവര് നമ്മളീ കേറി വരണ സ്ത്രീകളോട് ശെരി ക്ക്യാ അതുപോലെ പെരുമാറണം കാരണം അവരുടെ വീട്ടുകാരൊക്കെ ഉപക്ഷിച്ചിട്ടാണ് അവര് ഉപേക്ഷിക്കാന്ന് പറഞ്ഞ് കഴിഞ്ഞാ അങ്ങനെ പാടെ ഉപേക്ഷിക്കല്ല എന്നാ പോലും ആഹ് ഭർത്താവിന്റെ കൂടെ ജീവിക്കണം അവര് അവരായിട്ടുള്ളൊരു ലോകം അങ്ങനെയായിട്ടന്നല്ലെ എന്തായാലും വരണത് അപ്പ അവരത് മനസ്സിലാക്കിട്ട് നമ്മുടെ വീട്ടിക്ക് ഒരാള് ആഹ് അതെ അങ്ങനെ ചിന്തിക്കും കൂടി വേണം
അങ്ങനെ മൂ പൂർണ്ണായിട്ടും തള്ളി കളയാനും പറ്റില്ല അങ്ങനെ ചിന്തിക്ക ക്കിണ അമ്മമ്മമാരുണ്ട്
ആഹ് പക്ഷെ കൂടുതലും ഇപ്പൊ മരുമക്കളാണെങ്കില് അങ്ങട് വന്ന വഴിക്കന്നെ എന്തായാലും അങ്ങനെ തറതല പറയെ ഇതുപോലെ എടു കുട്ടി ചാടീട്ട് സംസാരിക്കെ ചെയ്യില്ല അപ്പോ ഈ അവിടുത്തെ അമ്മമാരന്നെയാണ് അത് തൊടങ്ങി വെക്കണത് കാരണം അത്രേം ഒച്ചത്തിൽ സംസാരിച്ച് ട്ടും അവർക്ക് ഏഹ് ഇറിറ്റേഷൻ വരുന്ന തരത്തില് പറയുമ്പോഴ ഇത്രേം എന്തായാലും ഒരു വർഷം വരെ അല്ലെങ്കി ഒരു ആറു മാസം വരെയെങ്കിലും ഏഹ് വന്ന് വന്ന പെൺകുട്ട്യോളങ്ങനെ എടുത്തടിച്ച പോലെ പറയില്ല അപ്പൊ അത് അത്രേം ആഹ് പിടിച്ച് നിക്കും അപ്പൊ അത്രേം ഇറിറ്റേഷൻ ആവുക കാരണം ആയിരി ക്ക അവരും പിന്നെ പൊറ തൊറന്ന് പറയണുണ്ടാവാ അപ്പോഴാണ് അതൊരു പോര് പോലെ ആയിട്ട് മാറണത്
ആഹ് അതെ ആഹ് അത് എനിക്കും സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാ ഇണ്ട് ആഹ്
അല്ല ഇപ്പോഴും ഉണ്ടല്ലോ ഇപ്പ അമ്മായമ്മ മരുമകളെ തല ക്കെടിച്ച് കൊന്നു അങ്ങനെയൊക്കെയുള്ള കേസുകളൊക്കെ കാണാല്ലോലേ ആഹ് അപ് പ്പോ അപ്പറത്തെ വിട്ട്ത്താള് പറയണുണ്ട് മരുമകൾടെ കയ്യിലും ഉണ്ട് ന്നൊക്കെ പറയല്ണ്ട് പക്ഷെ എത്രെണെങ്കിലും ഒരാളേനെ കൊല്ല്വാന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാല് അത് വെല്യൊരു തെറ്റല്ലേ ഇനിപ്പ അത്ര അഥവാ തീരെ സഹിക്കണില്ലെങ്കി ആഹ് അവര് മാറി താമസിക്കുക ആര്ക്കാണ് അവിടെ സഹിക്കാൻ പറ്റാത്തതെങ്കി അവര് ഇപ്പൊ അമ്മയാണ് അവിടെ ഏഹ് അമ്മയ്ക്കാണ് അവിടെ കൂടുതല് സഹിക്കാൻ പറ്റാത്തേച്ചാ അമ്മമാറി താമസിക്കണം അതിപ്പോ അവര എന്റെ വീടാണ് പറഞ്ഞ്ട്ട് നിന്നിട്ട് കാര്യല്ലല്ലോ
ആഹ് അത് ശെരിയാ അത് ആരും അങ്ങനെ ചിന്തിക്കണില്ല
ആഹ് അതെ അല്ലെങ്കി പിന്നെ അവരോടങ്ങനൊരു സ് സാഹചര്യം ഒരുക്കിത്തരാൻ പറയണം വീട്ടിലന്നെ വേറെ ആം പണ്ട് കാലത്ത് അങ്ങനക്കെയാണല്ലോ ഒണ്ടാർന്നത് ഇപ്പൊ കുടുംബങ്ങളാണെങ്കിൽ പോലും വല്ല പ്രശ്നോ കാര്യങ്ങളോണ്ട് ഒരു വീട്ടിലന്നെ വേറെ അടുപ്പൊക്കെ വെച്ചിട്ടങ്ങനേണല്ലോ പക്ഷെ അത് നമുക്ക് മ മറ്റുള്ളവർക്ക് ചിലപ്പോ അത് തോന്നും റ്റ്ള്ളവർക്ക് ചെലപ്പത് തോന്നും. അവര് രണ്ടടുപ്പൊക്കായിട്ടാണ് കഴിയണന്ന് തോന്നും പക്ഷെ അത് നല്ലൊരു കാര്യാർന്നുന്ന് പ്പളാ തോന്ന്ണത് കാരണം അങ്ങനെ ആകുമ്പം തല്ലൂട്ടം കൊർച്ച് കൊറവാവും അവരവരുടെ കാര്യം മാത്രം നോക്കി ജീവിക്കല്ലേ ത് ഒന്നിച്ചാവുമ്പൊ ആഹ്
അ അതെ ഓരോരുത്തരി ചെയ ഒരു കൂട്ടർ ചെയ്യണത് മറ്റോർക്ക് ഇ ഷ്ടപ്പെടാൻ ഇത് വരും ആഹ് അ അതെലെ
ക്കെ പറയുമ്പോ കൊറെ പണികള് ചെയ്യണ കാര്യങ്ങളിലൊക്കെ തല്ല് തോന്ന്ണു കാരണം ഒരാള് വെറുതെരിക്ക്യ, മറ്റാള് ചെയ്യ അങ്ങനൊക്കെ കാണുളൊക്കെയാവും. പ്പത്തെ ആളുകൾക്കാച്ചങ് നല്ല മ ട്യാണല്ലോ പണികളൊക്കെ ചെയ്യാന്
ഉം
അല്ല പ്രായായ നല്ലം പ്രായായവരൊക്കെ ആണെങ്കിലവരെ വെറുതെ വിടണം. കാരണം അമ്മമാരൊക്കെ നല്ല പ്രായായതാണ് പർഞ്ഞിട് - ട്ട് അവരെ കൊണ്ട് പണിയെടുപ്പിക്കണ്ട ശരിയല്ല പക്ഷെ അ - ത്യാവശ്യം ചെയ്യണ ഒരാളുകളൊക്കേണ്. മടി പിടിച്ചിരിക്കൊക്കേണെങ്കില് അവിടെ തല്ലാവു
ആഹ് പക്ഷെ ഇ പ്രായ ആയാലും ചെ അവരവര കാര്യങ്ങൾ സ്വയം ചെയ്യുന്ന ആൾക്കാരുണ്ട് ട്ടോ മറ്റുള്ളവരെ കൊണ്ട് ചെയ്ത് ബുദ്ധിമുട്ടിക്കില്ല.
ആഹ് ഞങ്ങടെ അവിടെ ഒരു ഏഹ് അമ്മി മരുമോളുണ്ട് അവര് ആ അമ്മ എ നേരത്തെ എണീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യും. മോള് ഒരു ഏഴുമണി ഏഴെ ക്കവുമ്പള എണീക്ക്യാ. പക്ഷെ ആ അമ്മയ്ക്ക് ഒരു പ്രശ്നൂല്യ. ആ മോളത്രെ വൈകിട്ടാണ് എണീക്ക്ണേച്ചെങ്കിലോ അതുപോലെ കുട്ടികളേനൊക്കെ നല്ല നല്ല നോക്കും പറ നല്ല നോക്കും കുളിപ്പിച്ചൊടുക്കലും എല്ലാം. കാര്യങ്ങളും ഫുഡു കൊടുക്കലും ഒക്കാ അമ്മേ ചെയ്യ അപ്പൊ ആ ഒരു മോൾ ക്ക് പറയുമ്പോ സ്വന്തം മോളെ പോലെയാണ് ആ അമ്മ കരുതുന്നത് അപ്പൊ അവരും കൊർ ച്ച് പ്രായുള്ള ആളുകളെന്നേണ്. പക്ഷെ ഓരോരുത്തരെ ചിന്താഗതിയുണ്ട്. നമ്മുടെ വീട്ടില് കേറിവര്നെ മോളെ നന്നായി നോക് ക്കണംന്നുള്ളൊരു ചിന്തയും കാര്യങ്ങളും ആ-
സ്വന്തം മോളെ പോലെന്നെ കെ കാണാൻ കഴിഞ്ഞ. ഒരു കൊഴപ്പവുല്ല്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും.
ആഹ് പിന്നവരിക്ക് പർഞ്ഞ ഒറ്റ മ മകനന്നെള്ളൂ മോളായിട്ട് വേറെ വരാനുംല്ല.
ആഹ്
അങ്ങനിണ്ട് ട്ടോ അപ്പവരിക്കൊരു മകളുടെ സ്നേഹം കൊടുക്കാൻ വേണ്ടിട്ടായിരിക്കും ചെൽപ്പങ്ങനെ ചെയ്യ്ണ്ടാവ
ആയ് ശരിയാ കൊറെ ഉള്ള മക്കളുള്ളടത്തായിരിക്കും തല്ലുട്ടം വെരാ
അതെ അത് ശരിയാട്ടോ പ്പൊ ഏട്ട നും അനിയനും ഒക്കായിട്ട് ഒരു വീട്ടിൽ ജീവിക്കുമ്പൊളൊക്കേവും ചെലപ്പോ അങ്ങനെ വെര്ണ്ടാവുക ഒരാൾക്ക് ഒരാളെ പ്പ നല്ലോണ്ണം സ്നേഹിക്ക്യാണ്. അതുപോലെ ചെലപ്പേക്ഷനായിരിക്ക്യാം. പറയാൻ പ റ്റില്ല്യ. അല്ലേ ചെലരങ്ങനെണ്ട് നമ്മള് വിചാരിക്കണ പോലെല്ല ആള്കള്ണ്ടാവ. നമ്മള് പൊറമേ നല്ല ചിരിച്ചിട്ട് ഉള്ളില് ചെലപ്പ നല്ല പ്രാക്കാവു ചെലര് പൊറത്തടിച്ചാലെ പറയും പക്ഷെ അവരുള്ളില് അത്രക്ക് ദേശ്യ കാര്യങ്ങളൊന്നുംണ്ടാവില്ല്യ. അങ്ങനിണ്ട്. പക്ഷെ ഈ പൊറമേ ചിരിക്കുന്നവരെല്ലേ നമ്മള് നമുക്ക്റിയില്ലല്ലോ ഉള്ള് തൊറന്ന് നോക്കാനൊന്നും പറ്റില്ലല്ലോ. ആഹ് അങ്ങനെയൊക്കുള്ള ആളുകളൾണ്ട്ട്ടോ ഞ
സ്നേഹം കാണിച്ചിട്ട് മറ്റുള്ളവരെടുത്ത് അത് കുറ്റം പറയു ആഹ്
വീട്ടിലൊക്കെ നേരിട്ട് കാണുമ്പോ ഓരോരുത്തര് നല്ല അമ്മേന്നൊക്കെ വിളിച്ചിട്ട് നല്ല സ്നേഹത്തിലൊക്ക്യാവുട്ടോ അപ്പറത്തെ കുടബശ്രീയിലൊക്കെ വന്ന് കഴിഞ്ഞ പൊരിഞ്ഞ വർത്താനാവും. അതങ്ങനേണ് ഇങ്ങനേണ് ന്നൊക്കെ. പറട്ടി
അതെ
അങ്ങനെയുള്ള ആളുകളോ ണ്ട്ട്ടോ അവരൊന്ന് വിശ്വസിക്കാൻ പറ്റില്ല സത്യം പറഞ്ഞാല് ഏത് നേരത്താണ് അത് പറയാൻ പറ്റില്ലേ അല്ല ഇപ്പത്തെ കാലത്ത്ന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാല് പെട്ടന്നൊരു ദേഷ്യക്കെ വു വന്ന് കഴിഞ്ഞാൽ വിഷ് ഷം കൊടുത്ത് കൊല്ലാനുടി മടിക്കാത്ത ആളുകളാ അല്ല സ്നേഹിക്കുന്നവരന്നെ തന്നെ വെഷം കൊടുത്ത് കൊല്ലാണ് അപ്പൊ പിന്നെ പറയാ ല്യല്ലോ തല്ല് കൂടിട്ടൊക്കെ ആവുംമ്പോ ഏ അങ്ങനെ അപ്പൊ രണ്ടുപേരെ ഭാഗത്തും തെറ്റുണ്ട് തന്നെ ഇനിക്കും തോന്നണത്
ആഹ് ഉം
പിന്നെ ഒന്നുണ്ട് ഈ അമ്മമാരെന്നെ പറയുമ്പോൾ ചെലപ്പോ ഭർത്താക്കന്മാർക്ക് പറ്റ് റ്റില്ല അല്ല നമ്മളിപ്പോ ഇങ്ങനെ ചൂടായിട്ട് ങ്ങനെസംസാ സംസാരിക്കാണെങ്കിൽ അവര്ക്ക് ചെലപ്പോ പറ്റിയെന്ന് വരില്ല തെറ്റ് അവരുടെ ഭാഗത്താണെങ്കിൽ ആഹ് അതെ തെറ്റ് അവരുടെ ഭാഗത്താണെങ്കിൽ പോലും ചെലപ്പോന്നും പറയില്ല അത് കഴിഞ്ഞിട്ട് ചെല് പ്പോ റൂമിലോക്കെ വന്ന് കഴിഞ്ഞാൽ പറയ എന്തിന അങ്ങനൊക്കെ പറഞ്ഞത് അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ ചോയ് അവരെ മുന്നിൽ വന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ചെലപ്പോ നമ്മളും കൂടി തെറ്റുകാരിയാണ് എന്നുള്ള തരത്തിലങ്ങ്ടാവും അല്ല അങ്ങനെയുള്ള ഭർത്താക്കന്മാരുണ്ട്ട്ടോ ശരിക്ക് അവര് അമ്മയാവ് കാരണാണ്
അല്ല അവരെ മുന്നിൽ വെച്ചിട്ട് വർത്താനം പറയാത്തത് ഭാര്യമാർക്ക് അതൊരു ഇതല്ലേ
ആഹ് അത് അവർക്കൊരു തന്ന അങ്ങനെ മനസിലാക്ക്ണ ആളുകള് ഉണ്ടെങ്കിൽ നല്ലതാണ് അല്ല അവരെ മുന്നിൽ വച്ചിട്ടെ പറയാണെങ്കിൽ നമ്മക്കതൊരു സങ്കടാവും അവർക്ക് അതൊരു ഇതാവും നല്ലൊരു ബലാവും ആഹ്
അങ്ങനെ അല്ല അങ്ങനെ തൊറന്നടിച്ച് പറയ്ണ ഭർത്താക്കന്മാര് കാരണാണ് കൊറേ ഡൈവോഴ്സും കാര്യങ്ങളൊക്കെ വരണ് ട്ടോ അപ്പൊ വീട്ടുകാരും നമുക്ക് ഭർത്താക്കന്മാരാണ് നമ്മുടെ കല്യാണം കഴിഞ്ഞാൽ നമുക്കൊരു സപ്പോ സപ്പോർട്ടായിട്ടുള്ള ഒരാള് അപ്പൊ ആൾ മറ്റുള്ളവരെ മുന്നിൽ വെച്ചിട്ട് അങ്ങനെ നമ്മള് എന്തേലോക്കെ ദേഷ്യം വന്ന് പറയാണെങ്കിൽ പോലും ആ ഒരു ടൈമില് നമുക്ക് അവർക്കും ദേഷ്യം സഹിക്കാൻ വയ്യാണ്ടേ എന്തെങ്കിലും അടിക്കെ അതുപോലെ എന്തെലും പറയെ ചെയ്യാണെങ്കിൽ നമുക്ക് അതൊരു സങ്കടാകും കാരണം വീട്ടിലാണെങ്കെ ആ ഇപ്പോ നമുക്കഅങ്ങന അങ്ങനട് കേറി ചെല്ലാൻ പറ്റില്ല നമ്മടെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ പോയി നിക്കാന്ന് പറഞ്ഞ അതൊരു മോശള്ള കാര്യല്ലേ മോശള്ള കാര്യന്നല്ല പക്ഷെ നമ്മൾക്കൊരു ജീവിതം തന്നിട്ട് നമ്മള് അത് ഏഹ് നന്നായി ജീവി ക്കാണ്ടേ ഇങ്ങനെയൊക്കെ പോയിന്ന്ക്ക പറയുമ്പോ അതൊരു ശരിയായ കാര്യല്ല ആഹ് അതെ പിന്നെ നമ്മടെ ഒരു ജീവിതത്തിന്റെ അർഥ ഇല്ല്യാണ്ടവൊള്ളെ അപ്പൊ അങ്ങനല്ല ചെയ്യേണ്ടത് ശരിക്ക് ക്ക് ഒന്നിച്ച് കൊണ്ട് പോക വേണ്ടത് അമ്മേനും മോളേനേം ശരിക്കും പോലെ കൊണ്ടാകാ ള്ളൊരു ഇത് വേണം ഭർത്താക്കന്മാർക്ക് കിട്ടും ഭർത്താക്കന്മാരുടെ ഭാ ഭാഗത്താണ് കൂടുതലും ഈ ഡൈവോഴ്സ് വരേന്റെ ശരിക്കുള്ളരു കാര്യം ഭർത്താക്കന്മാരന്നെണ് ചെലര് പറയും വീട്ടുകാര് കാരണം ന്നെയാണ് ചെക്ക ഒരു കൊഴപ്പുല്ലാ പറയും പക്ഷെ ചെക്ക ഒരു കുഴപ്പുല്ല ല്ല ആ വീട്ടിന്ന് മാറി നിന്നിട്ടാണെങ്കിലും ആ ജീവിതം മുന്നോട്ട് പോകും പക്ഷെ വീ വീട്ടുകാരാണെന്ന് പറഞ്ഞിട്ടും കാര്യല്ല വീട്ടുകാരൊരു കാരണമാണ് അതിന്റെ കൂടെ ഭർത്താവും കൂടി നിക്കുമ്പോഴാണ് അതൊരു ഡൈവ്
ആഹ് അതെ ശരിക്കും പറഞ്ഞ കല്യാണം കഴിഞ്ഞ രണ്ട് കൂട്ടരും അല്ല പെൺകുട്ടി മാറി നിക്കല്ലേ അപ്പൊ അവര് ആ ആണുങ്ങളും മാറി നിക്കാനുള്ളരിത്
അതെ ആഹ് ആഹ് അങ്ങനെ എന്നാലും ഇപ്പളും ഇങ്ങനെ എന്നാലും നല്ല സ്നേഹത്തിലുള്ള അമ്മയും മോളും ഉണ്ട്ട്ടോ ഒരു റീൽസില് അല്ലാണ്ടേ കാണാൻ കഴിയുണ്ട് ഇപ്പ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ചേച്ചി അവിടെ ഉണ്ട്ന്ന് അതെ
ആഹ്
അങ്ങനെ എന്നാലും പ്രായായിട്ടുള്ള ആളുകളുടെ ആഹ് അതെ ചിലപ്പോ അതൊന്നും ആവില്ല അവരെ ലൈഫില് ഉം എന്നാ വിളിക്കണ്ട്ട്ടാ
ആഹ് ശരിയെന്നാ
ശരി